ഹലോ
ഉംഹ് എന്താ വർത്താനം
നല്ല വർത്താനം എന്താ വർത്താനത്തിനൊരു സുഖല്ലാ ത്തെ
ആഹ് ഇനെക്ക് സുഖല്ലാ അതാ വിളിച്ചെ
എന്താ പറ്റി
പല്ലുവേദനയാണ് ഭയങ്കര പല്ലുവേദന എന്താ പറയാ ലാസ്റ്റ് ആ അവസാനത്തെ പല്ല്ള്ളെ കോട്ട്പല്ല് ഇതിന് മുമ്പിൻ്റെ മൂന്ന് പല്ല് ആ് മൂന്ന് പല്ല് കേടന്നിനി അതൊക്കെ പറിച്ച് ഒഴിവാക്കി ഇപ്പൊ നാലാം അത് അതായത് ലാസ്റ്റ് നാല് പല്ലല്ലെ ഉണ്ടാവൊള്ളൂ ആ നാലാമത്തെ ഇപ്പ തുടങ്ങിയാണ്
ഉം എനിക്കും ഉണ്ടേ അതിന് പല്ല് വേദന
അന്നിട്ട് എന്താ ചെയ്തേ
ഇവിടെ അടുത്തുണ്ട് ഒരു ക്ലിനിക്ക് അവിടെ കൊണ്ടോയി കാണിച്ചു, അപ്പൊ പല്ല് പറ്റായിട്ടുണ്ട്, റൂട്ട് കനാൽ ഒന്നും ചെയ്യാൻ പറ്റ പറ്റൂല്ല അതിനി നേരെ പറിച്ച കളയാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഉം, എനിക്ക് ഭയങ്കര പേട പക്ഷെ ഡോക്ടർ നല്ലൊരു ഡോക്ടർ ആയിന് നല്ലൊരു അ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് തരും എനിക്ക് ഭയങ്കര എനിക്ക് പേടിയാണ്, ഞാൻ എന്റെ ഹസ്ബൻഡോട് പറഞ്ഞു നമ്മക്ക് പോകല്ലേ, എനിക്ക് പല്ല് പറിക്കണ്ടാന്ന് കണ്ട് എ അയാള് രണ്ട് ഓപ്ഷൻ പറഞ്ഞു. അന്നെങ്കിൽ മരുന്ന കു എത്ത് കണ്ട നിർത്താ ചതവ് താൽകാലിക്ക ത്തിനെ പറ്റുള്ളൂന്ന് പറഞ്ഞു ഈ പല്ല് പറിച്ച് ഇടലാണ് ആ ആ ഗുളിക കുടിച്ച് നിർത്താ പല്ല് പറിച്ചതാണ് ഏറ്റവും നല്ലതെന്ന ആ അയാൾ പറഞ്ഞത് എന്നന്നോട് പറഞ്ഞപ്പ എനിക്ക് ഭയങ്കര നിങ്ങക് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഈ പല്ലിനെ കൊണ്ടുള്ള അസുഖം ഉണ്ടാവണേ. എനിക്ക് സാധാരണ ആദ്യായിട്ടാണ് ആ അതിനന്നെ ഉള്ളു, എനക്ക് അങ്ങനെ എന്തായി പിന്നിത് വരെ പൊതുവേ ഞാൻ അങ്ങനെ പോലെ കൊറവാണ് അപ്പൊ എനിക്ക് ഭയങ്കര പേടിയാണ് പച്ചേ ഡോക്ടർ ഡോക്ടറിന്റെ ഒരു കോൺഫിഡൻസ് കൊണ്ട്
ഉം ഉം
ഉം അങ്ങനെ അപ്പൊ അത് സുഖായി
ആഹ് അതെ ഞാൻ വിളിച്ചിരിന്ന് കൊറെ മുമ്പ് പറഞ്ഞിണ്ടായിരുന്നല്ലോ പല്ല് വേദന ഇണ്ടായപ്പൊ ഇങ്ങനെ അടുത്തൊരു ക്ലിനിക്ക് ഇണ്ട്. അവിടുത്തെ ഡോക്ടർ നല്ലതാണ് എന്നുള്ളത് പറ.. അപ്പൊ അതിനെ പ.. അറിയാൻ തന്നെയാ വിളിച്ചത്
ഉം നല്ല ഡോക്ടറാണ്.
അ പിന്നെ പറിക്കല്ലാണ്ട് വേറെ ഓപ്ഷൻ എന്തെങ്കിലും വേറെ പറയോ
പിന്നെ എല്ലാതും ഉണ്ടോ അവിടെ റൂട്ട് കനാല് ചെയ്യാണ്ട്.. നല്ലണ്ട് ന പല്ലിന് ക്ലിപ്പിടണങ്കി അത്ണ്ട് എല്ലാം ഉണ്ടാവണ്ടേ നല്ല സൗകര്യം ഉണ്ട് ഡെയിലി എല്ലാ ദിവസവും ഒ.. പണുവാണ് നല്ലൊരു ഡോക്ടറാണ് ടൈമ് ടൈമ് ചോയിച്ച്.. ഷെഡ്യൂൾ ആകനെ തോന്നുന്നെ
ആ അതായത് ഉച്ചക്ക് മുമ്പാണോ ഉച്ചക്ക് ശേഷം അങ്ങനെ എന്തുണ്ടോ
ഉച്ചക്ക് ശേഷാ തോന്നണ ഞാന് രാത്രി അതേ പോയിന്നത്
ഉം ആ രാത്രിനെ എനിക്ക് പറ്റുള്ളൂ
ആ
ആ
ഞാന അങ്ങനെ പോയിന അതിന്റെ മുമ്പുണ്ടോന്ന് നക്ക് അറിയില്ല. കേട്ടോ ഞാന് രാത്രി ആയതൊണ്ട് ആ ടൈമില് അവിടെ ഉണ്ടാവും അയാള്. ആ എന്റെ ടൈമ് ചോയിച് ചോയിക്കണ്ട്
ബുക്ക് ചെയ്യാനൊക്കെ
ബുക്ക് ചെയ്തു പോണേക്കാണ് നല്ലത് കാരണം അവിടെ നല്ല ഒരു ഡോക്ടർ ആയതൊണ്ടെ അവിടെ ഭയങ്കര തെര ക്കേക്കാരും എപ്പൊഴും എപ്പ ചെല്ലുമ്പോളും ഭയങ്കര തെരക്കേക്കാരും പിന്നെ എനിക്ക് പിന്നെ എന്റ ഹസ്ബന്റ് അറിയുന്ന ആള് ആയതുകൊണ്ട് എനിക്കത് പെ ചെയ്തു തന്നു. ഇപ്പൊ ഇന്റെ മോന്റതും ഇതേപോലെ ചെയ് തു. അത് റൂട്ട്ക്കനാല് അത് കുട്ടികളുടെ പറിക്കാൻ പറ്റൂലല്ലോ ചെറിയ കു കുട്ട്യാളല്ലേ അപ്പൊ ഓല്ത് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റുള്ളു പറഞ്ഞു. നല്ല സിമ്പിൾ ആയിട്ട് ആഹ് കോട്ടലില് അയിന് അവിടെ സെപ്പറേറ്റ് ആയിട്ട് കുട്ട്യാളെ ഡോക്ടറുണ്ട് അത് എല്ലാ ദിവസം ഒന്നു ണ്ടാവുല ഇങ്ങനെ രണ്ടാഴ്ച ക്ക് രണ്ട് ദിവസോ അങ്ങനെയൊക്കെ തോന്നണ അയാളില്ലത് ത്. അത് നമ്മള് അവിടെ വിളി ളിച്ചിട്ട് വേണം പോവാൻ അയാള ഉണ്ടോന്ന് ചോയിച്ചിട്ട്.
മ്മ് അപ്പൊ വേറെ ഡോക്ടർമാർ ഇയാള് മാത്ര ത്രേ ഉള്ളടെ?
അല്ലെ ആഹ് ഇപ്പൊ ഇയാളെ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആഴ്ചയില് രണ്ട് ദിവസെ സോ അങ്ങനൊക്കെ കുട്ടികളെ ഡോക്ടറും വരും മ്മ്
കുട്ടികളുടെയോ അപ്പോ കുട്ടികളുടെ പല്ലിന്റൊണോ അതോ ഇ ഇയാളണോ കുട്ടി ആഹ്
മ്മ് ഓല് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ്
മ്മ്
ഇയാളെല്ലാതെടു ക്കും പക്ഷേ കുട്ടികൾതാവുമ്പോ ഓലെ ഡോക്ടർല്ലേ കുറച്ചും കൂടി ബെറ്റർന്ന് പറഞ്ഞാണ്ട് ഓൻ്റെത് അൻ അങ്ങനെ പറഞ്ഞ് ആ ട് കുട്ടിളെ ഡോക്ടറെ തന്നെ കാണിച്ചു അയാൾ അതായ്കാരം നല്ലതന്ന് പറഞ്ഞു പിന്നെ കുട്ടികളെ പല്ലും വല്ല്യോലെ പല്ലും വ്യത്യാസം ണ്ടാവോൽ
ഉം ൻ്റെതുണ്ട് വല്യ മോൽ അ വല്യൾക്കുണ്ട്പൊതല്ല് ലിൽ കേടന്ന്ണ് കൊർച്ചിസയി ങ്ങെനെ പർ റയന പിന്നങ്ങനെ ആഹ് കേടന്ന്ണ് കൂട്ടുഅല്ലാണ്
ഉം ഒരു ഫുഡിന്റെ എന്തെങ്കിലുക്കെ തട്ടിയാ ഭയങ്കര വേദന അല്ലേ
ഉം ഉം
ഗുളിക കുടിക്കലുണ്ടോ
ഓള് വേദന ണ്ടാവുമ്പോ ഞാൻ എപ്പളേ ഗുളിഗ കൊടുക്കും
ഉം കുളികന്നും കുടിക്കൂലേഞ്
ഉം
ഉം
കുറച്ച് വലുതായില്ലേ അപ്പൊ പിന്നെ എങ്ങനെങ്കിലും വേദന മാറിക്കിട്ടൊ വിചാരിച്ചു കൊടുത്തു
ആ ഇൻ്റെ മോന് ഇതേ പോൽ തന്നെ എപ്പളും പല്ല് വേദന പല്ല് വേദന ർഞാണ്ട് ഫുഡൊക്കെ എന്തി കൊടുത്താലേ പ്പൊ പല്ല് വേദനയാണെന്ന് പറയും അപ്പൊ ആ പേരും പറഞ്ഞണ്ട് ണ്ടഹ് ഫുഡ് കഴിക്കൂല
ഉം ഉം
ഉംഅ പിന്നെ അതില്ല ഞ്ഞി അപ്പർത്തെ സൈഡും ഇതേപോലെ ചെറുതായിട്ടൊക്കെ ആവ്ണ്ട് ഈ മുട്ടായി ഒക്കെ നല്ലോണ്ണം കഴിച്ചിട്ടേ മ്മ് ശരി ക്ക് ബ്രഷ് ചെയ്യൂല്ല ഇവളെ ഡോക്ടർ അവിട് ന്നെ ആ ഡോക്ടറ് തിനോട് ചോയിച്ക്കാണ്ട് ഞാനെ കു വണ്ടി മാത്രം എന്താ പേസ് റ്റൊക്കെ വാങ്ങിന് ഉം
എന്നിട്ട് അത് അതോണ്ട് പല്ലേക്കൊ
മ് എന്നാലും മടിയാണ് ശ്ശെ അന്ന് വ വല്യ വേദന ഒന്നും ഉണ്ടായില്ല തോന്നുന്നു കാരണം ഞാനിങ്ങനെ പല്ലക്കാത്ത ഇങ്ങനെ പറയുമ്പോ എന്താ അന്ന് എന്നെ കാണിച്ചില്ല അതേപോലെ ഇനിയും കാട്ടന്ന് പറയുമ്പോ അപ്പൊ അവന് പേടിയില്ല
ഉം അത് റൂട്ട് കന്നലല്ലേ
ക്കനെ അത്
ഉം എത്രീസം പോയി
അത് കുട്ടികള്ടെ ആയത് കൊണ്ട് അത് മൂന്ന് ഘട്ടം മാണം പറ്ന്നു
മല്ലിയ മ
ത്ര വട്ടം വേണ്ട വെല്യ അത് അമ്മളെ പല്ലിനൻസർ ചേക്കാരി വല്യോല്താവുമ്പോ ഒറ്റ ആഹ് ആഹ് അറ്റ് ആ പ്രാവശ്യം മതിന്നാ തോന്ന്ണത് ഞാൻ ഞായ് പിന്നെ റൂട്ട് കനാലും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പൊ പിന്നെ കാര്ണം അത്രേ ആയിട്ട്ണ്ട് ഇനി ഉം പിന്നെ ചെലോല്ത് റൂ കനാൽ ഇട്ടാൽ ഇത് പോരും ഇന്നൊക്കെ പറ്യണേ അയ്ന്റെ മേലക്കൂടെ വേറെ ഒരു കവറ എന്തൊക്കെയ ഇടണം പറിണേക്ക ഉം
ട്ടം
ഇല്ല ഓൻറ്റത് ഇട്ട്ട്ട്ല്ല ഇപ്പൊ തൽക്കാലം അങ്ങനെ നിക്കട്ടെന്ന് വിചാര്ച്ചു ഉം
പിന്നെ വേറെ എന്തെക്കെ എന്തറയോ ഈ വല്ലുവേദന എന്ന് പറഞ്ഞാല് വേറെള്ള വേദനകൾ പോലെയല്ലേ ഭയ ഭയങ്കര ഒരു എന്താ പറയയാ എവിടെ വേദനക്ക്ന്ന് പറയാൻ പല്ല് പല്ലുവേദന എന്നു പറഞ്ഞാൽ വേറ ല്ല വേദന പോലെ അല്ല ഭയങ്ക ഒരു എന്ത പറയ എവടെ വേദനിക്കുന്നേ പറയാൻപറ്റില്ല ചെവിയണോ പല്ലാണോ മൊത്തം തല മൊത്തം ഒരു വേദനയാണല്ലോ
ആഹ് ആഹ് അതെ ഉം അതെ നമ്മുക്ക് ഒരാ പറഞ്ഞൊടുത്താ മനസ്സിലാവുല്ല അത് അയാകെ വരുമ്പോളേ അത് മനസ്സിലാവുള്ളൂ അതൊക്കെ ഏകദേശം ഒരേ പേലത്തൊരു വേദനകളാണ് ഉം അത് ശരിയ ചെവി വേദന ഇൻക്ക് ഇണ്ടായിട്ട്ല്ല പല്ല് വേദന ഇണ്ടായിനി അത് കൊറെ കാലം അത് കൊണ്ട് നടന്ന് ചെയ്തിണ് ഡോക്ടറെടുത്ത് പോവാൻ മടിച്ചിട്ട് പിന്നെ ഇവിടെങ്ങനെ നല്ലൊരു ഡോക് വര്ണ പറ്ഞ്ഞപ്പൊ അങ്ങനെ പോയതാണ് ഞാന് ഇപ്പൊ കെ ആ ഇപ്പൊരു പ്രശ്നവുല്ല പിന്നെ ഇന്റെ പല്ലന്നന്നെ അറ്റത്ത്ത്തെ പല്ലേനി ആ ഡോക്ടർ പറഞ്ഞു ആ പല്ലിന്റെ ആവശ്യൊന്നും ശരിക്കില്ല അയിന് അത് എക്സ്ട്രാ വരൂല നമ്മക്ക് പല്ല് ആ പല് ആ പല്ലാണ് അ അത് പോയാലും ഏ അതിനിക്കറീല്ലേനി ഉം
ഉം
ഉം പെട്ന്നൊ പല്ലിന്റെ ആവശ്യല്ല
ഉം
ഉം ങ്ങനെ ചെലേ ഈ കോട്ടലൊക്കെ പറിച്ചാ കവികളൊക്കെ ഒട്ടുവല്ലോ ഞാനതൊക്കെ വിചാ ട്ട് പേടിച്ച് നിന്നീനി
ഇല്ല ലാസ്റ്റ് വല്ലാതൊന്നും ബാധിക്കൂ
ഉം ഇത്ര പറ്ച്ചഴിഞ്ഞപ്പോര് എന്തൊരു സുഖാന്നൊ മറ്റേത് എന്തെ ഫുഡെക്ക് കഴിക്കുമ്പോ പേടിയേനി ഉം തട്ടിയാ ഒരു അഞ്ച്മിനിറ്റ് ആയി രഞ്ച് മിനിറ്റ് വേദന ഭയങ്കര വേദനല്ലേ
ഉം ഉം
ഉം സഹിക്കാൻ കഴിയാത്ത വേദനേനി ഞാന് ആഹ് ഹസ്‌ബന്റിന്റെ നിർബന്ധത്തോടെ പോയതാണ് ഞാന്
ഉം
ഉം അവിടെ എത്തിക്കഴിഞ്ഞപ്പോ പിന്നെ പ്രശ്നല്ലട്ടോ ഡോക്ടർ നല്ല സപ്പോർട്ടാണ് നല്ല കെയറിങ്ങും
ഉം അതോണ്ടന്നെ ഞാൻ വിളിച്ചത് കാരണം ഇവിടെ ഒരു ഡോക്ടറെണ്ട് ആള് ഭയങ്കര ചൂടനാണ് അപ്പൊ ഓൾറെഡി നമ്മള് പേടിച്ച് പോകാണ് അപ്പൊ ചൂടനായ ഒരു ഡോ ക്കൂടണ്ടായാലും
ഉം ആ
അതാ പിന്നെ ഇജന്നങ്ങനെ പറഞ്ഞത് ഒരു ഓർമ്മയിൽ വന്നതോണ്ടപ്പന്ന് ചോദിച്ചതേ അയാള്ണ്ടോന്ന്ള്ളത് ആ
ഉം അയാള്ണ്ട്പ്പളും അയാളാടെണ്ടാവോ അത് ഞായറല്ലാത്ത എല്ലാ ദിവസം ഉണ്ടന്നാ തോന്നുന്നത് ഞാന് ശരിക്ക് വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞാൻ പറയണ്ട കേട്ടോ നിങ്ങളോട് ഉം ഞാനും ഇപ്പൊ ചെയ്തിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞക്കും
ആഹ
ഉം പിന്നെ മോന്റതും കഴിഞ്ഞിട്ട കുറച്ച് ച്ചായി പിന്നെണ്ടും പോകണ്ട ആവശ്യം വന്നിട്ടില്ല
ഉം ഉം
അയിന്റെ അപ്പുറത്തെ സൈഡോക്കെ ചെറുതായിട്ട് ഇങ്ങനെ കേടവരുന്നണ്ട് തോന്നണ്
എ എന്നെ
ഇന്റെ പല്ലെന്നേ ആ
ആ അപ്പറത്ത് ഓപ്പോസിറ്റ് സൈഡല്ലേ പല്ലല്ലേആ അതാണ് ഒന്ന് തുടങ്ങിയണ്ടല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ളതൊക്കെങ്ങനെ വരും ഇന്തതും അങ്ങനെ മൂന്നണ്ണം പറിച്ചെ
മൂന്നണ്ണം പറിച്ചോ
ഉം നാലാമത്തെ കടി പ്രശ്നത്തിലാണ്
ഏ അങ്ങനത്തെ കുഴപ്പൊന്നും ഇല്ല ഞാൻ പറഞ്ഞ ലാസ്റ്റ് വല്ല് അങ്ങനത്തെ പ്രശ്നൊന്നുമില്ല പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ തലവേദന ഉണ്ടാകാം അങ്ങനത്തെ എന്തേലും
ഈ ഫസ്റ്റ്ത്തെ ഒറ്റ പല്ലിന് മാത്രണോ പ്രശ്നം
ആഹ ലാസ്റ്റ് അറ്റത്തെ പല്ലികൾക്ക്
എന്നാ ഞാൻ നമ്പറൊക്കെ ചോദിച്ചിട്ട് പറയാട്ടോ വിവരങ്ങളൊക്കെ തരട്ടോ എന്നാ ശരി എന്നാ